ഹലോ
എന്തോണ്ട് വിശേഷം
കേക്കണില്ലേ
ആഹ് കേൾക്കണ്ട്
എന്താ പാട് സുഖന്നേ
ആഹ് സുഖാണ് എന്താ വിശേഷം ഭക്ഷണം കഴിച്ചു കട ഭഷണം കഴിച്ചോ
ആഹ് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കടക്കാണ് ഒരു പരിപാടി ഉണ്ടായിന്ന് അയിന് പോയി വന്നിട്ട്
അതാ ഉം വേറെ എന്തൊക്ക എന്താ
വേറെ എന്തെങ്കിലും ഉം ഒക്കെ സ്പെഷ്യൽ ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു പരിപാടി ഉണ്ടായിരുന്നു ഉം ഒരു ദിക്കർണ്ടായിരുന്നു അപ്പൊ അതിന് പോയിട്ട്
അതെ മക്കള് ഒക്കെ സ്കൂൾ പോയിട്ട ഇണ്ടാവല്ലേ
കുട്ടികള് ഒക്കെ സ്കൂൾ പോയി മക്കള് ഒക്കെ സ്കൂൾ പോയി
ആഹ്
ഉം ഇങ്ങൾ ഭക്ഷണം കഴിക്കല് ഒക്കെ കഴിഞ്ഞി ല്ലേ
ആഹ് കഴിഞ്ഞു ഞാൻ മകളെ ഒറക്ക ചെറിയ മകളെ ഒറക്കണ്
അതെ ആഹ്
ഉം വേറെ എന്തെല്ലാം ഒണ്ട് വിശേഷങ്ങള് മ ക്ക സ്കൂള് ഒക്കെ അടുത്ത് തന്നെ ആണോ
അല്ലല്ല ഇവിടുന്ന് ഒക്കെ വണ്ടിക്ക് ഒക്കെ പോണം ഉം കൊറച്ച് പോവാണ്ട് ആഹ് ഇണ്ട് ഇണ്ട് മൂന്നാൾക്കും കൊറച്ച് ദൂരം ഇണ്ട് മദർസ എടുത്താ
ആഹ്
ഉം ഉം
ഇവിടെ മദ്രസ അടുത്താണ് സ്കൂള് കൊറച്ച് വിട്ടാണ്
ആഹ്
വേറെ എന്തല്ലാം ണ്ട്
വേറെന്താ സുഖ പിന്നെ ഭക്ഷണം കഴിച്ചു പിന്നെ എന്താ കറി വെച്ച്.
ഇന്ന് കുമ്പളങ്ങ.
ഉം
ഉം മീനൊന്നും കിട്ടിട്ടില്ല.
ഉം
ബീഫുണ്ട് ലേശം.
ആ പെരുന്നാക്കത്തേല്ലേ. ഉം അപ്പൊ അതുണ്ടാക്കി.
ആ പച്ചക്കറിയൊക്കെ ഉണ്ടോ വീട്ടില്?
ആ പച്ചക്കറി ഒക്കെണ്ട്.
ആ ആ അ എന്ത പെരുന്നാൾക്ക് ഡ്രസ്സ് ഒക്കെ എടുത്തീന്നില്ലേ.
ആ പെരുന്നാക്ക് ഡ്രസ്സോക്കെടുക്കും. പെരുന്നാളൊക്കെ ഉഷാറായി ഇങ്ങളെ പെരുന്നാളൊക്കെ ഉഷാറായില്ലേ. ആ പോയി കോയിക്കോടെക്കെ പോയി. കോഴിക്കോട് ബീച്ചിക്കൊക്കെ കോഴിക്കോട് ബീച്ചിക്കൊക്കെ പോയി.
ആ ശരി ഏ ഞങ്ങൾ എവ്ടുക്കും പോയിട്ടൊന്നുല്ല. നമ്മടെ പോണൊന്നും പറ്റൂല.
ആ
ആ അങ്ങനൊക്കെ.
അങ്ങനൊക്കെയാണ് ഉം. ആ വിരുന്ന് പോയി, വീട്ടിക്ക് പോയി അവിടെ നിന്ന് സ്കൂൾ തൊറക്കാരമെ വന്ന്.
അതെ ഇപ്പ കൊർച്ചുസം ലീവ് കിട്ടിയല്ല അല്ലേ.
ആ
മയക്ക്
ങ്ങളും ആ മഴണ്ട് ഇന്നിപ്പോ ഒരു വെയില് കൊറവും മഴക്ക് കൊറവൊണ്ട് ഇവിടെ.
ആ ഇവിടെ അങ്ങനെ തന്നെ.
ഉം
ഉം ഞങ്ങള് ഇപ്രാവിശ്യം വീരുന്നൊന്നും പോയിട്ടില്ല.
പോയിട്ടില്ല്യ ആ വീട്ടുക്കും പോയിട്ടില്ലേ.
വീട്ടുക്കും പോയിട്ടില്ല.
ഉം പോവാൻ പറ്റിയില്ല ഇവിട ആരുണ്ടായിരുന്നില്ല ഉമ്മാൻ്റെ അടുത്ത്.
ആ
അപ്പൊന്ന് പോയിട്ട്
ഉം എത്ര കുട്ട്യാള?
എനിക്ക് നാലാള്.
അതെ ആ
ഒരാണും മൂന്ന് പെണ്ണും.
ഉം പഠിക്ക എല്ലാരും.
ആ ചെറുത് മൂന്ന് വയസ്സ് ആവണൊള്ളൂ.
പിന്നെ
ബാക്കി എല്ലാരും പഠിക്കാണ് മൂത്തത് എട്ടാം ക്ലാസ്സില് പിന്നെ മൂന്നാം ക്ലാസ്സ്. ത് ഒന്നാം ക്ലാസ്സ് അങ്ങനെ.
അങ്ങനെ വ്യത്യാസങ്ങൾ ആ ഉ
ഒക്കെ ഈരണ്ടിച്ച വ്യത്യാസം ഉളേളാ.
ആ
ഒന്നര, ഒന്നര
അങ്ങനെ വ്യത്യാസം ഉം.
ആഹ്.
ഇങ്ങള് പച്ചക്കറിയൊക്കെ ഇ ണ്ടാക്കോ?
ചെറ്തായിട്ടൊക്കെ ഉമ്മാൻ്റെ ചെറിയ പൊടികൈകള്.
ആ അങ്ങനല്ലെ ഉം ചെട്യളൊക്കെ ണ്ടോ ചെടിഒക്കെ ഇണ്ടാക്കോ?
ചെടി ഒന്നുല്ല.
ഉം
അത് വല്യ കമ്പല്ല ഈ പാമ്പളൊക്കെ ഇങ്ങനെ വന്നേക്കി. പ്പതൊക്കെ പേട്ച്ചിട്ടേ ആ കുട്ട്യാ ളൊക്കെ ഇള്ളല്ലേ?
ആഹ്.
മുല്ലപ്പൂവ് അങ്ങൻത്തതൊക്കെണ്ട് ഉം.
ചെറിയ ചെടികളാല്ലെ.
ആ അതെ മറ്റേതൊന്നും പിന്നെ അ മ്മക്ക് മു റ്റൊന്നും ശെരിയാക്കാതെ അത്ണ്ട്.
അതെ അത് ശെരിന്നെ. ഡ്രസ്സൊക്കെ പെര്ന്നാക്ക് ഇട്തീലെ?
ഡ്രസ്സൊക്കെട്ത്തീനി.
ഉം.
കുട്ട്യാൾക്ക് പെര്ന്നാള്ട് വന്ന ആദ്യമാണല്ലേ ഡ്രസ്സ്. വേറെ എന്തിനേക്കായിം പ്രിയം ഡ്രെസ്സാണല്ലോ.
ഉം.
ആരെങ്കിലും ഒരാൾ ഇട്ക്ക്ണ കണ്ടാ അപ്പം വാണം ഞങ്ങൾ ക്കും മാണേഡ്രസ്സ്റിം.
ഉം ഉം കൊള വ്ട്ട് വന്നാലാണേ അധികും ഓൽ ക്ക് ഡ്രസ് എട്ത്തു ഞങ്ങൾക്ക് എട് ത്തിട്ടില്ലറ്യല്.
ആ പരാതി കേക്കണ്ട അപ്പൊ കുട്ട്യാ ൾക്ക് ആദ്യ എട്ത്തു.
അതെ.
ആ.
അത് സെര്യാ.
ഉം അങ്ങനൊക്കെ. ന്ന്ട്ട് വേറെന്തെല്ലാം ഇണ്ട് മയ ഇപ്പ ഒന്ന് ചോർന്ന്ക്ക്ണ് വെയ്ല് വെ ര്ന്ന്ണ്ടല്ലേ?
പെയ്ത്. ആ വെയ്ലറിക്ക്ട്വ്ടെ.
ആ ഇവടിംണ്ട്. ഒക്കെ ഒണങ്ങായ്ട്ടേ യൂണിഫോമൊക്കെ കുട്ടികൾക്ക് രണ്ടി
ആ ആ ഒണങ്ങി
ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്താലും ബുദ്ധിമുട്ടാണ്ന്ന വെയ്ലർച്ചാലും ബു
ബുദ്ധിമുട്ടാണ് വള്ളം ഇ ണ്ടാവില്ലല്ലോ?
അതെ വെള്ളൊക്കെ ഇണ്ടോ?
ഉം വെള്ളം ഇപ്പട് ട്ടോ മഴ പെയ്ത തുകൊണ്ട് ആര് വെള്ളക്കെ കുറവാണ് ഉം.
കെണറെന്നെണാ?
ആ കെണറെന്നെ.
ആഹ്.
പിന്നെ പ്പം ഞങ്ങക്ക് ലൈൻ വള്ളം വരും.
അതെ അത് അമ്മക്ക് കുടിക്കാനും ഉപയോഗിക്ക പറ്റ്ലല്ലോ ആ.
ഇട് തിര്മ്പാനൊക്കെഉപയോഗിക്കാ ബാത്രൂമ്കൊക്കെട്ക്കാന്.
അതീ പൗഡറിന്റെ ഭയങ്കര മണല്ലേ?
ഉം ഇതീലങ്ങനെ ഇണ്ടലില്ലാ ഞങ്ങളീ ഈ പുഴേന്ന് അടി ക്ക്ന്ന വള്ളാണ് അതോണ്ട് പിന്നെ അയ്ലങ്ങനെ ഇണ്ടാല്ല്ല്യ.
അതെ ഇപടെ ഭയങ്കര സ്മെല്ലാ.
ഞങ്ങിവിടെ പുഴടെ എര്ത്താണ് അതുകൊണ്ട് ഇല്ലേ.
വയറട്ത്തന്നെ ങ്ങളെ വീട്.
ഉം.
ആഹ്. അപ്പൊ അവ്ട്ത്തന്നെ ന്ന് കാണാ വെള്ള കേറോ.
ഇല്ല ഞങ്ങക്ക് വള്ളം കേറൂല ഞങ്ങള് കൊർച്ചുയരത്ത.
അതെ.
ഉം. ങ്ങളവ്ടെ പൊഴെന്തേലു ണ്ടോ.
ഇല്ല അടെ ചെറിയ ചെറിയ കൊളങ്ങളൊക്കെള്ളു.
ഞ്ഞാഹ്.
പോയൊക്കെ കാൺണെങ്കി വണ്ട്യുൾച്ച് പോണം.
ഏഹ്.
പൊഴക്കെ കാൺണങ്കി വണ്ടി വിൾച്ചിട്ടെന്നെ പോണോ.
പോണ ലേ ആഹ്. ഞങ്ങക്ക് പിന്നെ വണ്ടി വിളിക്കൊന്നാണ്ട നടക്കള്ള ആ ഞങ്ങക്കയ്ന്റെ ആവ്സ്യൊന്നുല്ല നട ന്ന് പോവാള്ളൊൽ.
എപ്പളും കാണാലൊ ലേ.
എപ്പളും കാണ തോടയ തോടുണ്ട് പൊഴിണ്ട് ഒക്കെര്ത്ത്ണ്ട്.
കുളിക്കാനൊക്കെ പോവോ.
ആദ്യൊക്കെ കുളിക്കാ പോയിനി പ്പ ഞ്ഞങ്ങള് പോക്കില്ല പൊഴെല്.
അതെ.
നല്ലാളക്കണ്ടാവു ലെ അവ്ടൊക്കെ.
ആഹ് ണ്ട് നല്ല ആൾക്കാര് ഈ മീൻ പുട്ത്തക്കാരൊക്ക ണ്ടാവും.
അതെ മീനൊ
ആഹ്.
ആ ശരി അപ്പ നല്ല രസ്സാണ്.
നല്ല രസ്സാണ് കാണ വള്ളം കേര്യ കാണാനൊക്കെ പോകു ഞങ്ങള് ഉം.
വന്ന്.
ഞ്ഞ് കുട്ട്യള് വരുംമക്കെന്താ.
ഓൽക്ക് ചോറ് ഓല് സ്കൂൾന്ന് ചോറ്ന്നൂലേ അഹ് കാര്ണം. വന്നേക്ക് ചോറ തിന്ന ഏഹ് കൊണ്ടോല്ല.
ഏഹ്.
ഓല് സ്കൂൾലങ്ങനെ ഇര്ക്ക.
ആഹ് പ്പൊ എന്ത കൊണ്ടവൂല്ല്യ വീട്ട്ന്ന് കൊണ്ടവൂല്ല.
ഏഹ് എ വാണ്ടാറി.
അ ആഹ് അ.
മട്യാണ്.
സ്കൂൾത്തെ ഭക്ഷണം കഴിക്കുല്ല ലേ.
ആഹ് അ സ്കൂൾത്തെ കഴിക്കു അ സ്കൂൾന്ന്. ഒരീസെന്തോ കിട്ട്യ കാര്ണേ ചോറ്റ്ന്ന്. പിന്നയ്ൻ്റേഷപ്പന്ന് സ്കൂൾന്ന് ചോറ്ന്നൂല.
ആഹ് ന്റെ മോള് സ്കൂള്ന്ന് ചോറ് വേടിക്ക്യൂല ബട്ന്ന് കൊണ്ടൊവൊയ്യ.
വീട്ട്ന്നൊണ്ടോവ.
ഉം ന്നെ മറ്റോൽക്ക് വെക്കും വല്യോര്ക്ക് അപ്പ ന്നെ.
ആഹ് ശരി എന്ന് ശീലാക്ക്യാല് നമ്മക്കൊരു ബുദ്ധിമു ട്ടാണേനു എന്തെങ്കിലു അസുഖങ്ങളൊക്കെ വരുമ്പളെ.
ഇവടെ പിന്നെ കുട്ട്യള് വല്ല്യൊരു കൊണ്ടോക കാര്ണേ. ഓൽക്ക്‌ കൊണ്ടോവന്നെ വണന്ന് ഓ ല് പൊറത്തന്നൊന്നും വേട് വൽ വല്യേ കുട്ടി ടബീ ഫാമിനാ പടി
ബി ഫാമിനാ..
ആഹ് അല്ലലോന് പുളശ്ശേരി റങ്ങണ്ട് അല്ല ദി ദിവസം വന്ന് പോവ
അയ് ശരി
ഉം
മറ്റെ എത്ര ആളാ മൂന്നാളോ
ആഹ് രണ്ടാമത്തെ പത്തിലാ ചെറുത് ഏഴിലാ ചെറുത് പെണ്ണാ
ആഹ് അയ് ശരി മൂത്ത രണ്ടു ആണ ആഹ് ശരി
മ്പൊ ഓലൊക്കെ ഭക്ഷണം കൊണ്ടകും ഓല്ക്ക് സ്കൂള് ക്ക്‌ ഭക്ഷണം കൊണ്ടല് നിർവൻ ഉം മറ്റുഓല്ക്ക്‌ രണ്ടാക്കും നിർബന്ധ ആഹ് ഓല്ക്ക് പെര്യോ സമ്മന്തിയൊ ഉണ്ടായമതി. വേറൊന്നും വേണന്നില്ല
രവ രാവിലെ ഒരു കഥായിരിക്കൂല്ലേ
ഹാ നാർത്ത നീച്ച് വെക്കണം ചോറ് ഓന ഒരാൾ ആറര ക്ക് പോകെയ് യി
മ്മ് അതണ് കയിഞ്ഞാ കയ്യൂലെ ഒക്ക ഒന്നിച്ച്
പ്പ ഞാൻ ഒന്നിച്ച് വെക്കും അപ്പൊ ഇല്ലെങ്കി പിന്നെ വൈകുന്നേരത്ത് വെക്കാ യ്യാ
ആയ് ശരി
ഉം അങ്ങനെ ചെയും ച്ചക്കക്ക് ള്ള ഒന്നിച്ചങ് വെക്കു
ആഹ് ഞാൻ ഒന്നിച്ചിട്ടെന്നേണ് വെക്കല് ഇ ല്ലെങ്കി എന്തെങ്കിലും ദോശേ
ആഹ് അല്ലെങ്കി ചപ്പാത്തി എന്തേലു ണ്ടാക്കും
ആഹ് അങ്ങനെ ദോശ ചപ്പാത്തി പൊടിയൊണ്ട് ദോശചുടെ
ഉം
പഴം പുഴുങ്ങേ എങ്ങനെ എന്തെങ്കിലുംക്കെ ആയിട്ട് മക്കള ചോറു ന്നായിറ്റാണ് ആകെ കേതീ ടായത്
അങ്ങനൊക്കെ തന്നെ ചെയ്യല്
ആഹ്
ഉഉം ഓല് ചായ വേണന്നൊന്നില്ലലെ വൈകുന്നേരത്ത്
ഇവർക്ക് ചായ വേണം. ഇ ന്റെ മോൻക്ക് ചായ വാണം ഇല്ലെങ്കിഓനന്നെ ഫ്ലാസ്ക്ന്ന് ണ്ടാക്കി കുടിക്ക്
കുടിക്കൂലെ ആ
അത് നല്ല മധുരത്തോട് കൂടി ചായ കുടിക്ക ചെറു മധുര നമ്മളട്ത്തീന്റെ പൊറമേ പിന്നീ ഓന് പോയിട്ട്
പോയിടും ആഹ്
ആകെ അത് വാണ്ടുള്ളു ചായ മാത്രം അതൊരു കലം കാച്ചി ച്ചാല് വൈകുന്നേരംപോ നല്ല സന്തോഷേ ക്കാരം ഹ്ഹ് അത് കുറച്ച് പാലും കൂടി ഉണ്ടെങ്കി പിന്നെ പറയേണ്ടി വരില്ല
ആഹ് അന്നപ്പോ സപാൽചായ കുടിക്കാൻ നമുക്കൊക്കെനല്ല ഷ്ടല്ലേ
ഏആ ഇത് പെല് ഇതന്നെ പണ്ട് തൊട്ടന്നെങ്ങനെ തന്നെയണക്ക ചായ കുടിച്ച് കുടിച്ച് കുടിച്ച് അതു തയ്ക്കണ് ആഹ് ഭാലടൊക്കെ മാറ്റ് റ്റ കാരണത്തൽ അങ്ങനെയൊക്കെ ഈ ചായ കുടിച്ചിട്ടേ
ആഹ്
പെരെ ശീലായ താണ് പിന്നെ അത് മാറ്റീ ട്ടുല്ല അങ്ങനൊക്കെ
പ്പ ങ്ങനൊക്കെല്ലെ ഉം വേറെന്താ വേറൊന്നുല്ലല്ലോ
എല്ല വേറെ കുഴപ്പമൊന്നുല്ല
ഉം ന്നാ ആയിക്കോട്ടെ ന്നാശരി ട്ടോ
ആഹ്
ആഹ് എന്തേ ഞാൻ ടോട്ടിലെ കേട്ടിട്ട്ല്ലല്ലോ